പ്പോ എന്താണ് പരിപാടി എന്താ വർ ത്താനം വീട്ടിലിരിക്കാണോ?
ഇത് വരെ തൊലിച്ചിരിക്കാണേ ഇവിടെ ഇരിക്കന്നെ വേറെന്താ പണി വേറെ എന്തൊരു പണിയില്ല.
അതെ ഞാനിങ്ങനെ ചായ ങ്ങനെ കുടിച്ചിരിക്കേയ്നു. ഒരു രാവിലെ ആ വൈകുന്നേരക്കാര് ചായ ഇല്ലെങ്കിൽ ഒന്നും പറഞ്ഞാ നടക്കൂല ഒരു ഉറക്കാണ് പോകാനെ ചായ ഒരു ചായ ഒരു കടുപ്പതിൽ ചായനെ കുടിക്കണം അപ്പൊ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കായിരുന്നു നിങ്ങക്ക് ചായ കുടിക്കല ഇഷ്ടള്ളതാ ചായയോട്?
പിന്നെ എന്താ ചായ കുട്ടിക്കുന്ന ഒരു വൈബല്ലേ നമ്മള് വൈകുന്നേര ചെക്കന്മാരം പോയിട്ട് എവിടേലും ചായ സ്പോട്ട് പോയിന്ന് വർത്താനം പറയണ ഒരു വൈബല്ലേ ചായടേക്കാളും ടേസ്റ്റ് അവിടെ പോയിന്ന് ഇരിക്കുമ്പോ വർത്താനവും പിന്നെ അവിടെന്ന് നീച്ചു പോരുമ്പോത്തേ രണ്ട് മൂന്ന് മണിക്കൂറാവും ഒരു ചായ പന്ത്രണ്ടരുപ്യ ചായക്ക വണ്ടി അയ്മ്പത് കിലോമീറ്റർക്കെ ഓടി പോവാ അപ്പൊരു വൈബ് അല്ലേ.
അതെ അത് പറഞ്ഞപ്പോഴാണ് ഈ ചായന്നുള്ളത് നമ്മള ഇപ്പത്തെ നമ്മള കൂട്ടുകാരൊക്കെ അവര് നമ്മള് കൂട്ടുകാരപ്പൊ ഒരു പന്ത്രണ്ട് രൂപ ചായ കുടിച്ചണ നമ്മൾ ഒരു പത്ത കിലോമീറ്റർ പോണൊക്കെ നമ്മളെ കൂട്ടുകാരുടെ ഞാൻ മനസ്സിലൊക്കെ നല്ലൊരു കാര്യം നമ്മുടെ ബന്ധങ്ങള് ചിലപ്പോ അത് ഊട്ടി ഉറപ്പ ക്കാനുള്ള ഒരു മാർഗമാണ് ചായന്ന് മനസ്സിലാക്കുന്നത് കാരണം ഒരു ചായയ്ക്ക് വേണ്ടി ഇത്രത്തോം കഷ യാത്ര ചെയ്യണെങ്കിൽ അതിലൂടെ നമുക്കൊരു ഒരു വലിയൊരു ബന്ധമാണ് നമ്മള ഒരു നിലനിർത്തുന്നത് മനസ്സിലകുന്നത് പി ചായ ഇന്നത്തെ കാലത്ത് ചായ പറയുമ്പോ വ്യത്യസ്തമായ ചായകളുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പലപ്പോയി ഇപ്പോ പല ചായകും ഇങ്ങനെ ഹ പ്രത്യക്ഷോട ഇങ്ങനെ മൈസൂർ ചായ അതുപോലെ ഇറാനി ചായ ഊ ട്ടി ചായ പല ചായകളുണ്ട്. സുലൈമാനി അങ്ങനെ കടുപ്പതിൽ ചായ കല്യാണ പരിപാടി പോലെ അവിടെ വെറൈറ്റി വ്യത്യസ്തമായ തരത്തിലുള്ള ചായകൾ ഇങ്ങനെ നമുക്ക് കണ്ട് വരേണ്ടതുള്ളാം അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചായ ഏതാ?
നമ്മക്ക് പറഞ്ഞാല് അങ്ങനെല്ല നമുക്കൊ ഒരു ലൈറ്റ് ചായ മധുരം കൂട്ടിട്ട് അങ്ങനെ ഒരു ടൈപ്പാ.
അതെല്ലേ? പക്ഷേ ഞാനെന്ന്വെച്ചാൽ ഞാന് ഞാൻ എല്ലാ ചായയും ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും ഇഷ്ട ഇല്ലാത്തല് ഈ കട്ടൻ ചായ പൊതുവെ അത്ര ഇഷ്ടപ്പെടാത്ത ഒരാളാ ഞാ പൽ ചായ ഞാനിപ്പോ ഇവിടെ ആസാമിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഈ ഞാന് മനസ്സിലായി കേരളത്തിലെ ചായും അതുപോലെ ഈ അന്യ സംസ്ഥാനങ്ങളില ചായ ഭയങ്കര വ്യത്യാസണ്ട് പാൽച്ചായകള് നമ്മളെ കേരളത്തിലൊക്കെ പാൽ പാൽ ചായതില് പാൽചായ ഉണ്ടകല് കുറച്ച് പാലെഴിക്കും എന്നിട്ട് ബാക്കി ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് കട്ടില്ലാത്ത പാൽച്ചായയാണ്. ഞാൻ മറ്റുള്ള ഉത്തരേന്ത്യ സംസ് നങ്ങളൊക്കെ ഒരുപാട് യാത്ര ചെയ്തപ്പോ മനസ്സിലാക്കിയ അതില് പകുതി മുക്കാലും പാലാണ്. വെറും പാല് അന്നിട്ട് കുറച്ച് വെള്ളവും വള്ളല്ല തീരെ വെള്ളമില്ല ഫുള്ള് പാലും പിന്നെ പൻസാരയും കാര്യട്ടും നല്ല ടേസ്റ്റ് നമ്മളെ മനസ്സിലാവണ്ട് അവിടുത്തെ നല്ല വ്യത്യാസം മനസ്സിലാവും അപ്പൊ ഇത്തരം ചായ നമ്മള നാട്ടിൽ കൊണ്ടുവന്ന് ഞാൻ നല്ല ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ മനസ്സിലാക്കുന്നത്.
ആ ശരിയാണ് ഞമ്മളെ ചായയും ഓലോ ചായയും വ്യത്യാസം ഉണ്ടാവും നമ്മളവിടെ പാലും വെള്ളം നല്ല കട്ടിൽ ചേർക്കും ചിലർ ഒപ്പിക്കും ചായേല് വള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അങ്ങനെ കുറെേ മിസ്റ്റേക്കുകൾ ഉണ്ട് പിന്നെ നമ്മളവിടെ ചായയൊക്കെ നല്ല ഫാൻസ് ഉണ്ട് ഇപ്പ നമ്മൾ ലൈംടീ ഒക്കെ കണ്ടിട്ടില്ലേ കല്യാണ പ്പാടിക്ക് പോയാ കുറേ ചായകളാണ് എത്ര ചായ കാണാത്ത തരം ചായകളൊക്കെയാ ഉണ്ടാക്കി തരികാ ഈ സാധ ചായയുടെ അത്ര ടേസ്റ്റ് ഉണ്ടാവൂല ചില ചായകള് ഇറാനി ചായൊക്കെ അടിപൊളിയാ ഇറാനി ചായയും ബിസ്കറ്റ് ഒക്കെ ഔ
അതെ അതെ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഒരുപാട് കടകൾ പുതിയ പുതിയ ഷോ പുതിയ പുതിയ കടകൾ ഇങ്ങനെ കൊണ്ട ഇപ്പൊ ഒരുപാട് തുറക്കുണ്ട് ഈ ഒരു അടുത്ത് തുറന്നൊ ഒരു കട എന്റെ സുഹൃത്ത് ഇപ്പോ ഒരു കടന്നു ഇറാനി ചായയും അതുപോലെ മ ഇറാനി ബിസ്കറ്റും വെച്ചിട്ടു ചായ ഉ ഒരു കട തൊടങ്ങീന് നല്ല ആൾക്കാര് അതിനെ സ്വീകരിച്ചൂന്ന് മനസ്സിലായില്ലേ കാരണം ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം എനക്ക് ആ കടേന്ന്ണ്ടാക്കാ അതുപോലെ വേറെൻ്റെ എൻ്റെ വേറെ സുഹൃത്ത് ഇപ്പോ ഒരു മൈസൂര് ചായാന്ന് പറഞ്ഞ സമ്പ്രദായം തൊടങ്ങി ഒരു പരിപാടി ഒരു പരിപാടി അത് നല്ല വിജയകരമായി, കാരണം ച ആളുകൾക്ക് ചായയോടുള്ള ഭ്രമം താല്പര്യം കൂടാന്നാണ് കൊറയുന്നൊരു സാധനം തോന്നണില്ല എത്ര ആൾക്കാര് ഇങ്ങനെ കുട്ടികളെ കൂടെ ഇപ്പ ഞാൻ മനസിലാക്കണെ നമ്മളിപ്പ എവിടക്ക് യാത്ര ചെയ്യുമ്പോ പ്പോ ജസ്റ്റ് നമ്മള് ജസ്റ്റ് ഒന്ന് അതാ വണ്ടി ഒന്ന് എടുത്ത് കഴിഞ്ഞാ ഒന്ന് ഞമ്മക്ക് ഒരു പ്രൈ ഒന്ന് മനസ്സിന് ഒരു സമാധാനം കിട്ടാന് അല്ലെങ്കിൽ ചെലപ്പോ ഈ ഒറക്കൊന്ന് പോകല് ചായ കുടിച്ചാണ്ട് ഒറക്ക് പോകും, അത് ഇത് പലപ്പോഴും ഞമ്മക്ക് ഇ പ് ച് നമ്മളിപ്പ രാത്രി കളി കാണനൊക്കെ ഇരിക്കും നമുക്കിപ്പോ വേൾഡ് കപ്പിൻ്റെ സമയൊക്ക ഈ ഫുട്ബോളില് അപ്പ രാത്രി നമ്മളെണീക്കുമ്പോ ഒരു ഒറക്ക്ങ്ങനെ നമ്മക്ക് ഇണ്ടാവും, അപ്പൊ ഒര് ഒറക്ക് പോവാൻ നമ്മള് എന്ത് ചെയ്യും ഇത്തരം ഒരു തരത്തില് ചായ ഉണ്ടാക്കിയിട്ടാണ് കട്ടൻ ചായ കുടിച്ചും അതാണ് കുടിച്ചാ ഞമ്മളെ ഒറക്ക് മൊത്തങ്ങട് പോവും, ഞമ്മക്ക് നല്ലൊരു എനർജി ഞമ്മക്ക് നല്ലൊരു ഉന്മേഷം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഇത്ര ഇന്ത്യയിലൊക്കെ ചായകൾ ഉണ്ട് അതിന്റെ ഒരു ഏറ്റവും നല്ല ഒരു ഗുണമായിക്കാണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്താണ് ഈ ചായയുടെ ഗുണത്തില്
ചായ പറയണത് ഞമ്മക്ക് ഇപ്പൊ എന്തല് നമ്മളിപ്പോ ഈ ഡ്രൈവ് ചെയ്യുമ്പളെക്കെയാണ് നമ്മള് മെയിൻ ആയിട്ട് ഇതിന് ഒരു നമുക്കൊരു ഇമ്പോർട്ടൻസ് കാണാനുള്ളത് നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മള് കൂടുതലും ഡ്രൈവ് ചെയ്യുമ്പോ ചിലര് പാൽ ചായ കുടിക്കണ കുറവാണ് നമ്മളീ കട്ടൻ ചായയാണ് ചെലവര് കുടിക്കുക ഉറക്കം പോകാൻ വേണ്ടിട്ട്. പാൽ ചായ പറയുമ്പോ നമ്മളെ ശരീരത്തൊന്നും കൂടി നമ്മളെ ഒരു ക്ഷീ ക്ഷീണക്കല്ലെ ഒരു ഒറക്ക മയക്കം ഇണ്ടാവും, നമ്മൾ ഒന്നാമീതി രാത്രി ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ചിട്ട് പാൽചായ കുടിക്കുമ്പോ അധികം ചിലര് പാൽച്ചായ കുടിക്കൂല, പിന്നെ ചെലോര് കുടിക്കും, ചെലോര് ഇഷ്ടം പോലെയാണ് പിന്നെ നമ്മള് പറയുമ്പോ ഇങ്ങള് പറഞ്ഞ പോലെ ശരിയാണ് സമി നോർത്ത് നോർത്ത് ഏരിയേല് ചായ മറ്റേ പാല് കൂട്ടിയിട്ട് ആവും ഓല് ചായ ഉണ്ടാക്കും പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെ നേരെ തിരിച്ചാണ് കൊറച്ച് പാല് അതിൻ്റെയെരട്ടി വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാരടും എന്നിട്ട് ഇതാക്കിയിട്ട് തെരലാണ്, പിന്നെ ഇപ്പ പറഞ്ഞാല് നമ്മൾ നമ്മള നമ്മളുടെ നാട് ഇപ്പ ഇവിടെ വല്ല പ്പുഴ പട്ടാമ്പി പറയും, ഇവിടെ പട്ടാമ്പി എത്ര ടീ ഷോപ്പുകളാ അറിയാ ഇവിടെ ഇറാനി ചായ വന്ന്ക്കണ് ഒരു ദിവസം പോലെ ഉദ്ഘാടനത്തിന് ഒരാൾക്ക് രണ്ട് ചായയും പിന്നെ ബിസ്ക്കറ്റ് എത്ര വേണേങ്കിലും, അങ്ങനെയും അതും ഭയങ്കര തിരക്ക് ഇറാനി ചായക്ക് വേണ്ടിട്ട് പിന്നെ ചായയ്ക്ക് നല്ല റേറ്റും ഉണ്ട് ഇറാനി ഒരീസം മാത്രം ഫ്രീ പിന്നെ ഫുള്ള് അത്യാവശ്യം നല്ല പൈസ ഇത് മ്മേന്ന് ഏണിംഗസ് ഇണ്ടാക്കാൻ ഒരു നല്ലൊരു മൈൻഡുള്ള ആളാണെങ്കിൽ നല്ല ഏണിംഗ്സ് ഉണ്ടാക്കൻ പറ്റിയ ഒരു സംഭവമാണ് ചായ ബിസിനസ്സിന് പറ്റിയൊരു സംഭവമാണ് ചായ ബിസിനസ്സ് സ്നാക്സ് ജ്യൂസ് ഐറ്റംസ് നമ്മള് ഒരു കട ഇടാണെങ്കിൽ ചായ ഐറ്റംസ് അങ്ങനെ കൊടുക്കുന്ന നാക്സ് കൊണ്ട് നല്ലൊരു നമ്മക്ക് ഏണിംഗ്സ് ഇണ്ടാക്കാൻ മൈൻഡുള്ള ഓര്ക്കാണെങ്കില് ഇങ്ങന ഒരു ഏർണിങ്സ് ഇണ്ടാക്കാൻ പറ്റും.
അതെ ഇങ്ങള് പറഞ്ഞ കാര്യാണ് ഇപ്പോ ഈ കാ പറഞ്ഞ ഇങ്ങള് പറഞ്ഞതാണ് വെല്ല്യ വെലകളാണത് അപ്പൊ ഞാൻ മനസ്സിലാക്കണെ ഈ ഒരു കാലത്ത് ഇപ്പൊ ചായകൾക്ക് ഇപ്പൊ നമ്മളെ ചെറു ചെറുപ്പത്തിലൊക്കെ ചായക്ക് വെറും എട്ട് രൂപക്കെള്ളെ കാലൊക്കെ ഇണ്ടായിരുന്നു പിന്നീട് പത്ത് രൂപ ഇപ്പ പന്ത് പന്ത്രണ്ട് പയിനഞ്ച് പതിനെട്ട് ഇരുപത് ത്തഞ്ച് അങ്ങനെ പലടത്തും പല രീതിയിലാണ് ചായക്ക് വെലടുന്നതോന്നെ ഇപ്പ ഇതിനക്കെ ഒരു ആധാരയിട്ട് ഞ മനസ്സിലകുന്ന മ്മടെ ഗ്യാസിന്റെ വെല കൂടിയ കർണത്താലാണ് അധികം ചായക്ക് വെലകൂടാകാർണം ഞാൻ മനസ കാരണം പൊതുവായി ചായകൾ അധിക എന്താലും ണ്ടാക്കുന്നത്ര ക്ക ഗ്യാസ് ഉപയോഗിച്ചിട്ടുണ്ടവ അ ഗ്യാസിന് സ്വാഭ നല്ല രീതിയിൽ ഇരട്ടി വിലകൾ ഇങ്ങനെ വർദ്ധിക്കതിനനുസരിച് ഈ കടക്കാർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവരും ഇത്തരത്തിൽ ചായയുടെ വില കൂട്ടാനാലാതെ അവര്ക് വേറൊരു നിവൃത്തിയില്ല അപ്പൊ ഞാൻ മനസിലാക്ക്ണ് ചായ ഭയങ്കരീതിയി ഇന്നത്തെ കാലത്ത് വിറ്റായിക്കപ്പെടുന്ന ഒരു വസ്തുനുസരി ഇപ്പോ ഏത് കടി പോലും ഇപ്പോ വലിയൊരുട്ട ഹോ ഹോട്ടൽ പോയി നമ്മളിപ്പോ ഒരു വലിയ ഫുഡ് ഭക്ഷണംകഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു റെസ്റ്റോറന്റ് പോയി അവിടെ പോയാലും നമുക്ക് ചായ കിട്ടും അവിടെ വലിയ റെസ്റ്റോറന്റ് ആണ് അഥവാ നമുക്ക് വലിയ വലിയ ഫുഡുകൾ അഥവാ നമുക്ക് കഴിക്കാൻ വലിയവലിയ ഫുഡുകളള്ള സ്ഥലത്ത് പോയാലും അവിടെ ചായ പറണ സാധനം കിട്ടണ്ട് ആപ്പോള് പറയും കല്യാണ പരിപാടികള് നമ്മൾ കല്യാണ പരിപാടി പോയി നമ്മളറിയാത്ത നഞമ്മള് ആ ചിന്തിച്ചിട്ട് പോലുലില്ലാത്ത ചായകളൊക്കെ ഇറണ്ടവാ അതില് പെട്ട ഒരുപാട് തന്നെ ഇപ്പൊ നമുക്ക് അറിയാം ഏ അഥവാ വത്തക്കയുടെ ചായകള് വത്തക്ക ചായകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ ചായ അതുേ പോലെ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ചായ റോസ് കൊണ്ട് ഉണ്ടാക്കിയ ചായ അങ്ങനെ പലതരം ചായ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അല്ലെട്ടോ അവിടെ അത് വെറൈറ്റി അതോ ആൾക്കാർ കണ്ടിങ്ങെനെ അന്തം പൂടണം എന്നുള്ള ആച്ച് ഒരു ഇതിയിലാണ് പലപ്പോഴും പല ഈ ഇത്തരം വലിയ വലിയ ആൾ കട്ടിയും ആൾക്കാ ഇത്തരം ഈ കല്യാണങ്ങളിലൊ ചായകൾ ഉണ്ടാക്കിയിന് ആൾക്കാർ ചപ്പോ കുടിക്കുംന്നില്ല അതോടെങ്ങനെ വെച്ചണ്ടാവകും ആൾക്കാരങ്ങനെ കണ്ടിട്ട് അന്ന്തപ്പെടണം ആ ഒരു ചിന്തയിലാണ് പലപ്പോഴ ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ചായന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു എന്നും ഇപ്പൊ ഒരു ദിവസം ചായ കുടിക്കാതെ ദിവസം കടന്നു പോല് എന്റെ ജീവിതത്തിൽ അങ്ങനെയ ഞാൻ രാവിലെ ആകും ചിലപ്പോ ചാടിക്കും വൈകുന്നേരം ചായ കുടുക്കും ചിലപ്പോ രാത്രിയിലും ചിലപ്പോ ചാടിക്കും പിന്നെ ഒരു അതാവച്ച കൂട്ടുകാരൊക്കെ കൂട്ടികാണെ അവരുടെ കൂടെ യാത്രൊക്കെ ഓക്കാൻ പോകും ചാടിക്ക അ പറഞ്ഞ പോലെ തന്നെ ചായ ഒരു പത്ത് രൂപയുടെ ചായ ടിക്കാ ഞാമ്മ ഒരുപാട് കറങ്ങിയട് കണ്ടിരുക ഒരുപാട് സ്ഥലങ്ങ നിങ്ങള് ഇങ്ങനെ കൂട്ടുകാരോട് കൂടെ ഇങ്ങനെ യാത്രകലിൽ ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് പോയ സ്ഥലങ്ങൾ എവിടെയൊക്കെ യുള്ളത്
നമ്മള് ചായ കുടിക്കാനായിട്ട് ഞങ്ങള് ഇവിടുന്ന് പൊന്നാനി വരെ പൊന്നാനി അതേപോലെ അട്ടപ്പാടി അങ്ങനെയിട്ടും അങ്ങന് ദൂരൊക്കെ പോയികാണ് നമ്മള് ദൂരത്ത പോവാ പറഞ്ഞാല് നമ്മുക്കൊരു മൈൻറ്റ് ആണ് നമുക്ക് ചായ അടിക്കാൻ പോവല്ലേ ആ എവിടക്കെ പോവാ അട്ടപ്പാടി പോവാ എന്നാ പോരെ അപ്പൊ ആ ഒറ്റ മൈറ്റിലങ്ങ് പോവും പിന്നെ അവിടെ പോ നമ്മള അങ്ങോട്ട് പോകുമ്പോ നോക്കൂല എത്ര കിലോമീറ്റർ ഉണ്ടന്നും ഇവിടുന്ന് ഞങ്ങൾക്ക് അട്ടപ്പാടിക്ക് അറുപ അറുപത്തൊമ്പത് കിലോമീറ്റർണ്ട് ഞങ്ങൾതു വരെ പോയിട്ട് ചായടടിച്ച് വന്ന അവസ്ഥയൊക്ക ഉണ്ട് അതൊക്കെ ഒരു വൈബ ആണ് ആ ഒരു വൈബിലിൽ എടുക്കുന്നവർക്ക് അത് ഒരു കുഴപ്പല്ല ഇനിപ്പാ എണ്ണടിക്കാൻ പാ ളിലും പീസ റോൾ ചെയ്തിട്ട് എണ്ണടിക്കാ എണ്ണടിച്ചിട്ടും ചായ അടിക്കാനും പോകവും പിന്നെ ഇത് പറഞ്ഞാൽ ഒരു ഫീലാണ് നമ്മുടെ ജീവിതത്തിൽ ആരങ്ങനും ഒഴിവാക്കാത്ത ഒരു സംഭവമാണ് ചായ പിന്നെ ചായെറ്റ് നമ്മക്ക് ചിലവർക്ക് ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും നമ്മൾ ഈ മധുരം കൂട്ടിയിടുമ്പോഴും പിന്നെ എന്നും ചായ ഒരു ദിവസം ഒരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം കുടിക്കുമ്പോൾ അതിനുള്ള സൈഡ് എഫക്റ്റും നമുക്ക് വരാനുള്ള ചാൻസ്ണ്ട് നമ്മൾക്ക് ഞാനൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ഒരു രണ്ട് ചായ പുറത്തക്ക് പോകാതെെയണെങ്കിൽ വീട്ടിൽ നിന്ന് രണ്ട് ചായ പുറത്ത്ക്ക് പോകുകവാണെങ്കിൽ ഒരു മൂന്ന് ചായ അങ്ങനെ നമ്മൾ കുടിക്കാറ് പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞാൽ ചിലൊര് ഈ ചായടെ അഡിക്റ്റ് ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു മന്തി കടയിൽ കയറി ചെന്നാലും അല്ലെങ്കിൽ നമ്മൾ സാധ ഒരു ഹോട്ടലിൽ കയറി ചെന്നാലും ക്ക ചായ ഉണ്ടോ ആ ചായ ഉണ്ട് ഏതാ ഏതു തരാ വണ്ട് ലേറ്റ് ആ വേണ്ട് അതോ സാധാ ചായണ്ട നമ്മളപ്പോൾ അവിടെ അതാണ് പ്രശസ്തി ചായ പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലുള്ള സംഭമാണ് നിങ്ങാ പറഞ്ഞ പോലെ ആറ് എട്ട് രൂപ ആറ് രൂപ മുതൽ ചായയുടെ അത് തുടങ്ങിയതാണ് ഇപ്പ അത് എത്തി നിൽക്കണ പന്ത്രണ്ട് പതിനഞ്ച് രൂപ നോർമല് ചായ പിന്നെ വേറെ നമ്മള് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് പിന്നെ ഓരോ ചായക്കും ഓരോ തരം പൈസ വ്യത്യാസം ങ്ങൾ അങ്ങനൊക്കെ കുറെ നമ്മളെ നാടുകളിലിണ്ട് അത് നമ്മളെ രാജ്യത്ത് ഇത്തിന്റെ വികാരം മറ്റേ സാമ്പത്തികമായിട്ട് ഇതിനെ മാറ്റം ചെയ്യും ആൾക്കാര് ഭയങ്കര ഡിഫറൻസ്യ നമ്മള് കാണുന്നുണ്ട് ഈ ചായയുടെ പിന്നെ മന്തി മന്തിപ്പോ ഒരു ഉയർന്നു വന്ന ഒരു സംഭവമാണ് മന്തി പറഞ്ഞ സംഭവ നമ്മളെ നമ്മള് നമ്മളിപ്പ ഈ ഇന്ത്യയിലും കേരളത്തിലും നല്ല നിക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര പ്രോബ്ലംണ് ഈ മന്തി സംമ്പോക്കെ
അതെ അതെ നിങ്ങളൾ പറഞ്ഞ വിഷയമാണ് ഈ ചായ ഇപ്പോ ഒരുപാട് ആൾക്കാര് ഭയങ്കര ഭയങ്കര രീതിയില് ഉപയോഗിക്കുന്നുണ്ട് അത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോയി കുടിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഒരു കൂട്ടുകാരോട് കൂടി നമ്മള് വയനാട് വരെ അത് വയനാട് ചുരം കയറാൻ പോ ഈ ചായ കുടിക്കാൻ അവിടെ എൻ്റൊരു രാമേട്ട്ര എന്ന് പറയും അദ്ദേഹത്തി്ന്റെ ചായയുണ്ട് രാനാട് ചുരത്തിൽ അവിടെ പോയിട്ട് ചായ കുടിക്കുക എന്നുള്ളത് നഞുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഞമ്മൾെന്താ ആഴ്ചയിയിലപ്പോ ഒരു ദിവസം അവിടെ പോയിട്ട് ചായ പിടിക്കും അ വെച്ചാ നമക്ക് ചായ കുടക്കാ എന്നുള്ള നമുക്കരു വണ്ടി കൊണ്ടിങ്ങനെ കറങ്ങി നടക്കാം ആ ഒരു ആ ഒരു ചുരത്തിലൂടെ യാത്ര ചെയ്യുക അതിന്റെ ഒരു ആ ഒരു അനു സുഖം എന്നുള്ളത് നമുക്ക് വേറെവിടൊന്നും കിട്ടുല്ല അവിടെ പോയിട്ട് നല്ല ചായയും ഉണ്ടാവും അതുപോലെ പായമ്പരിയും ച ഒരു പായമ്പരിയും അതുപോലെ തന്നെ ബീഫും ഉണ്ടാവും അതങ്ങണ്ട് കഴിക്കാൻ വേണ്ടി മാത്രം നമ്മള് വയനാട് ചുരം കേരറൽ പിന്നെപ്പോ കാലം കൂടാണ് കാല ആൾക്കാർ ഇങ്ങനെ വർദ്ധിക്കുകാണ് അതുകൊണ്ട് ആൾക്കാരുടെ ഉപയോഗം കൂടാണ് അപ്പൊ ചായയുടെ ഉപയോഗം അതിനിരട്ടി കൂടാണ് ഇപ്പ നിങ്ങങ്ങള് പറഞ്ഞ പോലെ എന്റെ സുഹൃത്തുക്കൾ പല ആൾക്കാരുണ്ട് എവിടെ കടി കയിയുംഓരക്ക് ആദ്യം ചോദിച്ച ചായ ഉണ്ടോന്ന് വെച്ചാൽ ഏത് റെസ്റ്റോറന്റ വേരും വലിയ റെസ്റ്റോറൻറ്റി നമ്മ ചായൊന്നണ്ടല്ല പക്ഷെ ഈ ചോദ്യം കേട്ടാ ചിലപ്പോ അവർക്കൊന്നും കാരണം ഒരു വലിയ റെസ്റ്റോറന്റും സ്വാഭാവികമാണ് ചായ ഉണ്ടോെച്ചാൽ ഇല്ലയന്ന് പറുമ്പോൾ ഓൾക്കാ റെസ്റ്റോറന്റിന് ഒരു മോശമാണ് അപ്പ അത് മനസ്സില ചായ എന്തേലൊക്കെ ഇത്തെ റെസ്റ്റോറന്റുകളിലൊക്കെ മനസില ഇല്ലാത്ത കടകളിലൊക്കെ പുറത്ത് ഇങ്ങെ ചായയുടെ സിസ്റ്റം ഒരു സമ്പ്രദായം വെച്ചിട്ടുണ്ട് അത ആ വേണ്ടിൽ പോയി കുടിക്കണ ടീച്ചറ കുറച്ചറിയ ഒരു ക്ലാസ് നോക്കും എന്നിട്ട് അവിടെ പോയിട്ട് കുടിക്കുക അങ്ങനത്തെ ഒരുപാട് സമ്പ്രദായംക്കെ വന്നിട്ടുണ്ട്
ഇല്ലെങ്കിൽ പോലെ നമ്മള് സാധാ വീട്ടിൽ ഉണ്ടാക്കണ പോലെല ചായ ഉണ്ടാക്കും നമ്മൾക്ക് തരുന്നിട്ട് നമ്മള് ചോയിച്ചാലും സാധാ നമ്മ വീട്ടിലെങ്ങനെ ഗാസ്മ്മെണ്ടാ അതേപോലെ ഓല് ചായണ്ടാക്കിട്ട് നമുക്ക് തരും അത്ര ഡിഫറൻസ് ഓൽക്ക് എങ്ങനേം ഓലെ മൈൻഡില് ബിസിനസ് ചെയ്തിട്ട് ഞമ്മക്ക് അത് തരണം അല്ലെങ്കിൽ ഓൽക്ക് ഒരു മോശാണത് ചായ ഉണ്ടോ ച്ചാ ഇല്ല ചായ നമ്മളെ എടുത്ത് ഇല്ലാ പറയുമ്പോ ഓല്ക്കൊരു മോശാണ് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ അയിക്ക് കേറൂല ചായ ഇല്ലാ പറഞ്ഞോണ്ട് മന്തിക്കായിട്ട് കേറുമ്പോ നമ്മള് ചായ ഉണ്ടോച്ചാൽ ഇല്ല പറയുമ്പോ അവിടെ ഓൽക്കൊരു മൈ മൈനസാണ് അപ്പോല് ഓല് ചായ എങ്ങനേലും സാദാ പോലെ ഓല് വെച്ചെരും അത്രയും ഡിഫറൻസ് ഉണ്ട് ചായക്ക ത്തിരിഹൈപ്പ് ഉണ്ട് നമ്മളെ കേരളത്തില്
അതെ എന്തായാലും കുറേ സംസാരിക്കാനുള്ള വിഷയാണ് ചായനെ പറ്റി നമുക്ക് എന്തായാലും ഒരു ഒഴിഞ്ഞ സമയം കിട്ടുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഇതിനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ചെലോര്ക്ക് അനുഭവപ്പെട്ട മനസിലാണ് കാരണം ചിലപ്പോ ചായകളിൽ ചിലപ്പോഈ ചായ പൊടികൾ എന്ന ചില വിഷാംശം കലർന്ന ചായപ്പൊടികളൊക്കെ ഇപ്പൊ കേരളത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെക്കൊരുപാട് ചർച്ച ചെയ്യണ്ട ഒരു വിഷയ ചായനെ പറ്റി നമുക്ക് എന്താവാ ഒരു കഴിഞ്ഞൊ സമയം കിട്ടുമ്പോ നമു ഇതിന് വിശാലമായിട്ട് നമ്മക്ക് സംസാരിക്കാ നമുക്ക് വാണെങ്കി വൈകുന്നേരം അങ്ങാടിക്കെറങ്ങുമ്പൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പൊ ന്ന ന്ന നമ്മക്ക് അവസാനിപ്പി
ഓക്കെ ഓക്കേ താങ്ക് യു ശെരി ശെരി ശെരി